ആഹ് എന്താ വർത്താനം
ത്താനം എന്തൊക്കെഅന്റെർത്താനം
നല്ലർത്താനം അൻക്ക് എത്ര വട്ടം വിളിച്ചേക്കുണു അതു എന്താ എവിടായിരുന്നു അപ്പൊ തിരക്കിലെര്ന്നു
ഞാൻ തിരക്കിൽ ആയിരുന്നീടി ഇവിടെ ചോറൊട്ക്കലും ക്കായിരുന്നു എന്റെ ഹസ്ബന്റ്
ത തന്നേ ആഹ് ഞാൻ അവരെ ഒരു കാര്യം ചോയിക്കാൻ വേണ്ടീട്ടെര്ന്നെ ഏഹ് ഈ എ ന്താ ഈ എന്താ ട്യൂഷനെ മോളു പഠിക്കണ ടീച്ചർ ടീച്ചറിന്റെ ഇത് നമ്പർ ഒന്നും ചോയിക്കാൻ വേണ്ടീട്ടെ മോളു സദ മോൾക്ക്‌ ട്യൂഷൻ കൊടുക്കാൻ വേണ്ടീട്ട് ആയിരുന്നേ
ഏഹ്ഹ്
ആഹ് ഹാ അപ്പൊ ആഹ് മോളു ഒറങ്ങി ട്ടിണ്ട ഓള് ഒറങ്ങീട്ടുണ്ടാവൂല്ലേ രാ എന്താ എന്താ ഞാൻ ഇനി നാളെ ചോയിച്ചോണ്ട്
ആഹ് ആയിക്കോട്ടെ ഓള് ദാ ഓലൊക്കെ മഴയത്തു കൊറെ ഒന്നും തൊന്നൂല്ല അങ്ങനെ പോയി കടന്നു
ആഹ് ഉറങ്ങീ
ആഹ് അപ്പൊ രാത്രിയൊന്നും മക്കളൊ തിന്നൂല്ലാരുന്നോ
ആഹ് ഇവിടെ സജ മോളും അങ്ങനെ തന്നെയാണ് ഓള് ഓള് ഉറങ്ങൊന്നൂല്ലാട്ടോ ടീവീ കാണയാണ് ഏഹ്
ഞ്ഞമ്മള് വാരി വലിച്ചു തിന്നണ മാതിരിയൊന്നും ഇപ്പോ കുട്ടികള് തിന്നൂലാന്ന് പറയാ
ആഹ് അതിനു എന്താ എന്താടോ സൗണ്ട് കേക്കാണെന്നറിയാ അല്ലാ അല്ല റേഞ്ച് ഇല്ലായിരി
റേഞ്ചോക്കെണ്ട് ഞാനേ ഇപ്പൊ പൊറത്തൊരടുക്കള ഇണ്ട് അങ്ങ്
ആ ആ ആ അതു ശെരി അപ്പൊ ചോറിന് കൂട്ടാനൊ
ചോറിന് പാട്സാണ് പിന്നെ
എന്ത് പാട്‌സ് ചിക്കൻ പാട്സോ
ആ ചിക്കൻ പാട്‌സ് ഞങ്ങടെ അമ്മോന്റെരു മകനിവടെ ഒരു കോഴി കടേണ്ട്
ആ അത് സരി അത് ഇതല്ലെ കര എന്താ എല്ല് എല്ലോ ക്കെ ഞാൻ ഇന്നാള് താഴെക്കോട്ടുന് വാങ്ങിയതെ എ എല്ല് എ
ആ അത് വേണെങ്കി ഇജ്ജ് വാങ്ങിയത് ഷവർമേന്റെ ക്കാരത്
ആ ഷവർമേന്റെ എല്ലാ അത് വേവ് ഭയങ്കര ഇടങ്ങേറാടി പറ്റണില്യ കുട്ട്യാക്കൊന്നുവേ എന്റെ നാവ് കഴിക്കുംമ്പം ഭയങ്കര ഇടങ്ങേറ് അപ്പൊ ഞാൻ പിന്നെ എന്ത് ചെയ്തിനോ ഞാന് എന്താ ഈ അത് കൊറച്ചൊക്കെ നമ്മള് നല്ലത് വാങ്ങണെ കൊറെത് കൂട്ടി അങ്ങനെ അങ്ങനെ അങ്ങനെ അത്‌ ഒഴിവാക്കി
ഴിവാക്കിയതു തന്നെ
പിന്നെ പിന്നെ എന്തൊക്കെ നീയെ എന്ത അവർക്ക്-
പുട്ടും ലിവറും ആയിക്കോടെ
ഏ... ആ അത് ശരി മ് ആ നിങ്ങക്ക് തെറ്റില്ല അല്ല സ്കൂളില-
ആ ആയല്ലോ
ഞാന് ബീഫ് കുറച്ചും കൂടി എടുക്കാനുണ്ട്
മ് അതാ ആ ഇതൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടടി
ആ ആ അപ്പൊ പിന്നെ ഇനി അങ്ങനെ ആ ഇണ്ടേയ് അ കൊറച് കുറച്ചു കൂടി ഇണ്ട്ന്ന് പറയാ ഇനി ഇപ്പൊ എന്താ പിന്നെ എന്താ വെറുത്തുക്കുണേയ് എന്തെങ്കിലും ഇങ്ങനെ നമ്മൾ അത് തന്നെ അല്ലെ ഈ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഓരോ കേടും അസുഖങ്ങളും ഒക്കെ ഇതായിട്ടും ഇങ്ങട്ട് പനി ഒക്കെ ഇതൊക്കെ കുറഞ്ഞില്ലേ ന്ന് പറ കുട്ടിന്റെ ഒക്കെ കുറഞ്ഞില്ലേ ഭക്ഷണം കഴിക്ക തന്നെ കഴി
ആ അത് ഇപ്പം എന്നും പിന്നോക്ക ആണ് കഴിക്കാനൊക്കെ
ആ പിന്നെ പിന്നെ എന്തൊക്കെ ഇയ്യ് എന്താ അമ എന്താ
ഇന്ന് ഇങ്ങളെ അവിടെ മഴ ഉണ്ടോ ഇന്ന് ഇങ്ങളെ അവിടെ മഴ ഉണ്ടോ
ഇല്ല ഇന്ന് അത്ര മഴയും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ എന്താ ഇത് മഴ മഴ ആയതുകൊണ്ട് വൈഫൈക്ക് ഒരു മിന്നൽ ആണ് അത് വലിയ റേഞ്ച് കിട്ടൂല അത് കാരണം ഞാൻ പിന്നെ ആർക്കും അങ്ങനെ അധികം അധികം വിളിക്കാഞ്ഞത്
ആ
മറ്റേ നമ്മൾ എന്താ വിളിക്കും ഇത് ഇങ്ങനെ അങ്ങട്ടും ഇങ്ങട്ടും പറയുന്നത് ഒന്നും കേൾക്കൂലേയ് ഇനി ഗൾഫിൽ നിന്നും വിളിച്ചാലും അങ്ങനെ തന്നെ ഈ വൈഫൈ ഇങ്ങനെ മിന്നിക്കൊണ്ടേയ്
അതെ
മം ഇങ്ങളെ ഇൻവെർട്ടർ എന്താ കേട് വന്നാക്കാണോ
ഇല്ല ശരി ആയി ഇപ്പൊ
എങ്ങനെ എന്താ എന്താ ബേട്ടറിയിൽ വെള്ളം കഴിഞ്ഞിട്ട്
ആ അല്ല ഇപ്പൊ വേറെ മാറ്റിക്കാണ്
പുതിയത് വാങ്ങി
ആ
അ ആ അത് ശ
പതിനാറായിരം റുപ്യ ആയി പുതിയ ബാറ്ററി ക്കെ
ഏഹ് അപ്പ അതെന്താ ഇങ്ങള് ശ്രെദ്ധി
എന്തൊ അള്ളാക്കറിയാ അള്ളാഹു അഅ്ലം
അതേ ആ ഇവിടെ എട്ത്തെ ഞങ്ങളെ എട്ത്ത് ഓൽതും മാറ്റി
ആഹ് ആഹ് ആഹ്
ജാബറു വന്നിട്ട് ജാബറു മിൻഞ്ഞാന്നു പോയെടി.
പോയോ ആ സെരി അപ്പ അന്റെ അയൽവാസി ത്യേളക്കും
ആഹ് എല്ലാരും പോയി ഞാനെ എന്താ കൊ കൊർച്ചേ എന്താ ഷൗക്കത്തിന് ബേക്കറിം കാര്യങ്ങളൊക്കെ കൊടുത്തയച്ചു.
ആ എങ്ങനെയാ അവ്ടെ കിട്ട് ടട്ടേര്ക്കുല്ലേ?
അല്ലേ അത് ഇത് എന്ത ഓന് റിയാദിക്ക പോണതേ. ജാബറെയ് അപ്പൊ എന്താ റിയാദ്ക്ക് ഓന്റെ ഒരു ഒര് തൊണക്കാരൻ ചെല്ലിനിണ്ടത്രേ. ണ്ടാതാ മാമിനെ ഷൗക്കത്തിന്റവ് ടുന്നെ അപ്പ ചെല്ലു അയ് കേട്ല്ല സാനൊന്നും കൊട് ത്താക്കെത് ന്നർഞ്ഞ്ണ് അഅ്പ്പോ പിന്നെ എന്ത ഓല് വാറെ സെല്ലാ ഫ്രിഡ്ജില് വച്ചെക്കാത്രേ അതൊക്കെ. ആ ബേക്കറി പിന്നെ ഒക്കൂലല്ലോ. അച്ചാറൊക്കെ ഫ്രിട്ജില് വച്ചീക്കാണ്. അച്ചാറ്, പപ്പടം കൊടുത്തയ്ച്ചിന് ക്കെ ആ. ഞ്ഞോ ആരേലും വരുമ്പ കൊട്ത്ത ത്താക്കാൻട്ടേ.
ആഹ്.
അങ്ങനെ കിട്ടിട്ടൊന്നുല്ല.
ആഹ്.
പിന്നെ ന്നിട്ട് പിന്നെ പിന്നെ എന്തൊക്കെയാ ആപ്പോ സൗദാന്റെ മഅനൊ കല്യാണം വാണം ന്നൊക്കെ പർ ഞ്ഞിട്ട് തെര ന്നിട്ട് പ്പ ഞാന് സൗകത്തിനോട് അർഞ്ഞ് ട്ട് സൗകത്തവ്ടെ ഏഹ് ആഹ് എന്നിട്ട് പിന്നെ ആടെ സൗകത്തി ത്തിനോട് പറഞ്ഞിട്ട് സുഖത്തേ കിടന്ന് എന്താ തൊറക്കാരൻമാരോടെക്കെ ഒക്കെ ചോദിച്ച് ഒന്നും ശരിയായില്ല.
ആ
ആ പിന്നെന്തൊക്കെ എന്താ ച്ചിനോ
ആ വിൾച്ചിനേ
ഏ ഇമ്മ വന്നിനോ
ഇല്ലല്ല
ആ പിന്നെ എന്താ? ജമീൽ താത്താന്റെ വർത്താനം എന്തടി?
ആ ഇപ്പൊ കൊഴപ്പന്നുല്ല
എ എൽ എന്താ ഞാന് ഏ സിഫ മോളേ ഞാൻ കണ്ടു ഫോണില് ഉം എന്താ ഓരോത്.
എന്താല്ലേ ഉം പറ്റയ്ക്കണോ ആള്
ആ പറ്റയ്ക്കണു ഓരോ ഇതല്ലേ അസുഖങ്ങളല്ലേ? പടച്ചോൻ കാക്കട്ടെ.
അതന്നെ
ഉം
എന്താ പിന്നെ എന്താ അങ്ങനെ പോണടി.
ആ സജീന വിളിച്ചീന്നോ?
ആ ഓള് വിളിച്ചു. റ്റൊന്നുല്ല കൊറെസായി പ്പ ഓൾ വിച്ചി
ആഹ് ഇത് എന്താ പിന്നെ എണ്ണക്കെ ഇണ്ടാക്കിയൊക്കെ കഴിഞ്ഞോ ഏ ആ ആ ആ ആഹ് എണ്ണണ്ടാക്കിയൊക്കെ കഴിഞ്ഞൊ
ആ എണ്ണണ്ടാക്കിയെ ഇനീ ടൺ ഇണ്ടാക്കാന് ല്ലാ അക്കോ പ്പ കയ്ഞ്ഞു ഇഞ്പ്പക്കെ അതികന്ന് തട്ടി കൂട്ടി പർച്ച്ണ്ടാകിട്ട് വേണം ത് പ്പ തിര ത്തെന്നു തരം പച്ചമര്ന്നള് തൊടുകൂടി പോയിട്ട് പർ
ചെമ്പര്ത്തി അല്ലേ ചെമ്പരത്യേ അ അ വടെ ഞങ്ങളവടെ ഇഷ്ട്ടം പോലണ്ട് ആ ആർക്കവടെ കിട്ടൂല
ഞാൻ ചെമ്പര്ത്തി ഇഞ് ജ്ജ് വരുമ്പം ലേസം കൊൻഡ്രോണ്ടു അന്റെ അന്റെ പെര അന്റെ പെരീക്കെര്ന്ന്ണ്ടങ്കി യവ്ടെകൊട്ത്താ മതി.
ആ ആ ഇപ്പം പൂവ്ട്ണ കാല തോന്ന്ണ്ട്ട്ടോ എത്രങ്ങാനാണ് പൂവ്ട്ട്ക്ക്ണ് പൂവ്
ആഹ് പറ്റിയ ആയ്ന്നെയാ മാണ്ടേ പൂവിന്റെ മൊട്ട്ണ്ടാവും
അഹ് എലയ് എലകൂട്ടുവോ
എലേം കൊറച്ച് കൂട്ടും പിന്നെ ചെമ്പരത്തി ചെമ്പരത്തീടെ എല പൂവ് കായ് ഒക്ക് കൂട്ടും പിന്നെ തെച്ച് ച്ചി പിന്നെ ഇത് എന്ത് ന്താ പറയാ മുഞ്ഞെന്റെലാ മൈലാഞ്ചി പിന്ന് പിന്നെ കഞ്ഞിക്കൂർക്കള് തൊളസി
ആഹ് ആഹ്
തൊക്കെ കൂട്ട് നല്ലതാണ് പിന്നെ വേറൊന്ന് കീയാർനെല്ലി പർഞ്ഞിട്ടുണ്ടാവ് ഞമ്മള് മഞ്ഞപിത്തം ത്തം ഒക്കെ ഇണ്ടാവുമ്പോ പാലിൽ കലക്കി കുടിച്ചാ അത് പിന്നെ കഞ്ഞുണ്ണി നീലാംബരി
ആ ആഹ്
ഉള്ളി പിന്നെ അതേമാതിരി എന്താ കുരുമുളക്
ചെറിയൊള്ളിന്ന് പറയുമ്പളണേ
ആഹ് ചെറി ചെറിയുള്ളി മുടി നേർക്കത്തിർ കാണെ കറുപ്പുണ്ടാവാൻ വേണ്ടിട്ടേക്കേ
കൈ കൈചെറെപ്പ് കിട്ടൂല്ലേ കൈചെറെപ്പ്
അതെപ്പ അവിടെ കിട്ടാത്തതേതാണ് ഇനിയിപ്പം ഇവിടുന്നെ ഇവിടെ കുറച്ചൊക്കെ അത് ഇതും ഒക്കെ കിട്ടും. പാദമറ്റവെപ്പ്
ആ ഞാൻ പേറേണ്ട് ഇനി വരുമ്പോ ഇല്ലാത്തെക്കെ എന്താച്ചാൽ
ആആഹ് നിട്ട് പിന്നെ ന്തായി ഇവിടുന്നെ എന്താ ആയുർവേദിക്കിന്റവിടുന്ന് മരുന്ന് വാങ്ങുണില്ലേ
ആഹ് ആയുർവേധിക്കന്റവിടുന്ന് കുറച്ചു മരുന്ന് വാങ്ങാനുണ്ട്
അഹ് അത് ആഹ്
പിന്നെ പച്ചമരുന്ന് കൊറച്ച് ആളമ്മാരെ വാർപ്പിച്ചാണ്ടെ
അപ്പോ പിന്നെ നല്ല അപ്പോ ഇണ്ടാക്കോ അതോ കൊറച്ച് ഇണ്ടാക്കിക്കൂടെ എന്താ എന്താ കൊറേ ബുദ്ധിമുട്ടിണ്ടല്ലോ കൊറച്ചീച്ചേ എടുക്കുമ്പോ ഇപ്പൊ എണ്ണക്കു
അതല്ലാ ഞാനൊരു കാര്യം ചോദിച്ചിട്ട് ഇങ്ങള് അവിടെ ഒരു എണ്ണക്കമ്പിനിയിണ്ടല്ലോ
ആ ഇണ്ട്
ആ അയില് കിലോ ഇപ്പ എത്രയാവുല്ലേ
അത് ഞാൻ ഇപ്പടുത്ത് എണ്ണക്കു വെല കൂടിട്ട് ഞാൻ അങ്ങോടൊന്നും പോയിട്ടില്ലാ ഞാനിപ്പോ ഇങ്ങനെ പീടി പോകുമ്പൊളൊക്കെ കൊറച്ചീച്ചൊക്കെ പാക്കറ്റൊക്കെ വാങ്ങി
ഞങ്ങളത് അലക്കു ഭാഗത്താണ് എന്തപ്പ നക്കത് വാങ്ങിഫൂടെ അവിടന്ന്
അത് വാങ്ങിയല്ലോടി അത് വാങ്ങല് തന്നെയാരുന്നു ഏ പിന്നെ ഇപ്പോ നമ്മടെ കുഞ്ഞുമത്താത്തെ അത് മറ്റേ അതൊക്കെയില്ലേ അത് വാങ്ങാൻ കാരണം അധികം ഞാന് അങ്ങനെ തൊക്കെ ഉപയോഗിക്കും മൊബൈനാ വെൽ പിന്നങ്ങനെ ങ്
ഞാനിപ്പ നിനക്കൊരു വീഡിയോ ഇട്ട് തന്നില്ലേ
ആ ആ കണ്ടു അയിന് അത് നിനക്ക് ഇവിടെ നെറ്റിൻ്റേ നെറ്റിൻ്റെ പ്രശ്‌നാ കാരണം അത് ലോഡായില്ലാ കണ്ടിട്ടില്ലാ ഏ
പ്പ്
ആഹ് ആ... ആ ആ
പിന്നെ അവിടന്ന് കൊറച്ചെണ്ണ കൂടുതല് വാങ്ങ് ഒരു പത്തയ്‌മ്പത് ലിറ്ററൊക്കെ
ആ
എന്നിട്ടിങ്ങനെ കുപ്പീലാക്കീട്ട് ബ്രാൻഡ് അവരുടെ ബ്രാൻഡിൻ്റെ
ആ ആ ന്നാ ശരി ഞാനേ എന്നാ ബുദ്ധിമുട്ടിക്കണില്ലാ ഞാൻ അത് ചോദിക്കാൻ വേണ്ടീട്ട് വിളിച്ചതാ ആ ശരി ആ
എന്ത് ജ്ജ് കട്ടാക്കാത്ത്.
ഇതേ വോ